ഹലോ
ആ എന്ത്പാട് ഹലോ
സുഖല്ലേ?
ഓ സുഖം തന്നെ.
ഞാനൊന്നേ ചായ കുടിക്കാൻ പോയിപ്പോ.
നല്ല മഴ
ന്ന ഇവിടെ നല്ല മയാണ് ഞാനിപ്പോ ഇവിടെ ബംഗാളിലാണ്. അത് അറിയിലെ ഞാൻ ഇവിടെ ഇന്റേണഷിപ്പിന് വന്നിട്ടേ ആ ഇന്റേണ്ഷിപ്പിന് വന്നതാണ്. ബംഗാൾ ഇവിടെ കൊൽക്കത്ത.
കൊൽക്കത്ത ഉം അവിടെ നല്ല മഴ ഉണ്ടോ?
ഇവിടെപ്പോ മഴ തുടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെയാണ് മഴ ഇത് കൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താച്ചല്ലേ ഈ നെരന്ന സ്ഥലം ആയത്കൊണ്ടേ രണ്ടു ഭാഗത്തും മഴ തീർത്താലോ ഇങ്ങട്ട് ചളി പിളി
ആഹ് നടക്കാനൊന്നും പറ്റൂലല്ലേ
ആ പിന്നെ ചെരുപ്പും കേടന്നാകെ തൊടുന്നടുത്ത് ചളിയും തെറിച്ച് എടങ്ങേറ്
ആഹ് ആഹ് ആഹ്
എന്താണ് ബംഗാൾ ന്നിട്ട് പരിപാടി ഞാന് ഇവിടെ അരിമ്പ്രേല്
അരിമ്പ്ര മഴ ണ്ടോ
മഴ ഇവിടെ ഇങ്ങനെ മഴ അങ്ങനെ തോന്നിപ്പിച്ചു പക്ഷെ മഴല്ല ഞാനിപ്പോ കഴിഞ്ഞ രണ്ടാഴ്ച നാട്ടു പോയപ്പോ ഇവിടുന്ന് ഇങ്ങനെ മഴക്കാറുണ്ടാവും പെരെക്കെത്തണവരെ മഴ പെയ്യൂല
ആഹ് വളാ
നമ്മള് കോട്ടിടും നമ്മള് റെയ് ഓഹ്
പഠനത്തിന്റെ ഭാഗമായിട്ടാ നമ്മള കോളേജ
പഠനത്തിൻ്റെ ആഹ് ആഹ് ആഹ് ആഹ്
ഓ ഇവിടെങ്ങനെ കുറെ ഡാറ്റാ എൻട്രി അങ്ങനെയൊക്കെ ഒരോന്നായിട്ട് ആറു മാസം ഇൻ്റെൻഷിപ്പ് ഞാൻ വന്നിട്ട് മൂന്നു മാസം അവാനായി രണ്ടര മൂന്നു മാസം
ആ സ ആഹ് എന്ത അവിടത്തെ ജീവിതമൊക്കെ എങ്ങനെ ഉഷാറായി പോണോ
കുഴപ്പല്ല നല്ലമത്താണ് ഒരു ഓഫീസ് ഉണ്ട് നമ്മുടെ അടുത്ത് കോളേജിൽ നിന്ന് ഫുഡ്
ഓഹ് ഓഹ് ഓഹ് ഓഹ് അത് കോളേജിന്റെ കീഴാണോ അതോ
കോളേജില് അല്ല ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സംഘടന ഉണ്ടായിരുന്നു അസോസി
ഉം ഉം ഉം
പഠിച്ചിറങ്ങിയാലും നിൻ്റെ അപ്പൊ അവരുടെ കീഴില്
ഓ ഓ ഓഹ്
അതേ സ്കൂളുകളും പിന്നെ ഇല്ല ഇത്രമട്ടത്തില ഉള്ളൂ ഓരോ സ്കൂളിന്റെ ഡീറ്റെയിൽസ് അടിച്ച് കേറ്റുക
ഉം
ഒരു പക്ഷെ കൈക്ക് കായ്ല്ലാത്തോണ്ട് അതിൻ്റെ ഒരു കുറവുള്ളൂ ശമ്പളൊന്നുല്ല നമ്മളിപ്പോ ഏഹ് കോളേജിൽ നിന്ന് ആറു മാസം ഇന്റേൺഷിപ്പ്നുള്ള അപ്പൊ കോളേജിൻ്റെ പഠന ഒഴിവാക്കി പിന്നെ കാര്യങ്ങളൊക്കെണ്ടാവും ടി ഫുഡ് ഉണ്ടാവും സാലറി ആയിട്ട് ഒന്നും ഉണ്ടാവില്ല
ഓ ഓ ഓഫ് സ്റ്റേറ്റ്മെന്റും ഇല്ല
ഷിയാസിന്റെ ആയതുകൊണ്ടോ മീൻ സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല വേറെഏജൻസി ഒക്കെ ആണെങ്കിൽ കിട്ടും
ഉം ഭക്ഷണം കാര്യങ്ങളൊക്കെ നിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാവൂലേ
ആഹ് ഭക്ഷണം അത് ഉണ്ടാവും പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടങ്കിൽ എന്താ
ഓഹ് ഓഫ് നമ്മള് ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പറ്റുവോ
ട്രിപ്പ് ആഹ് ഞാൻ പോയിന്ന് ഇപ്പോ പെരുന്നാളിന്റെ സമയത്ത് ഞങ്ങള് പോയിരുന്നു സിക്കിംമിൽ പോയി
എവിടക്ക് സിക്കിം അവിടെ അടുത്ത് തന്നെ ഒക്കാ അല്ലേ
ആഹ് അടുത്തന്ന വെച്ചാല് ട്രെയിനിൽ ഇരുന്നാണ്ട് എൻ ജെ പി ഇട്ടുന്നോ കേട്ടക്കണോ പിന്ന ന്യൂ ജൽ എൻ ജെ പി പറ ന്യൂ ജെ പി ഗുരി ജംഗ്ഷൻ അവിടന്നാണ് വില
അവിടന്ന്
പേടി ഉണ്ടോ
ഇല്ലല്ല പതിനൊന്ന് മണിക്കൂറോള്ളൂ അല്ലേ
കൊൽക്കത്തയിൽ നിന്ന് ഇപ്പ കേരളത്തിൽ നിന്ന് വരാണക്ക് മൂന്നീസം യാത്ര ഉണ്ടാകും ഇവിടുന്ന് പതിനൊന്നു മണിക്കൂർ യാത്ര ചെയ്ത് എൻ ജെ പി എത്ത പിന്നെ ബസിന് സിരഗിരി ബസിന്
ഉം ഉം
ആഹ് ട്രെയിനൊക്കെ എങ്ങനെ തിരക്ക്ണ്ടോ
ജനറല് തിരക്ക് ഉണ്ട് ഒരു മൂന്നാല് മണിക്കൂർ നിന്നാ പിന്നെ തിരക്ക് ഒഴിയും
മൂന്ന് നാല് മണിക്കൂർ നിക്കണോ
ഏഹ് നമ്മൾ അയലാറ നിന്നിക്കണ് ഞാനൊക്കെ എന്റെ വർക്കിന്റെ ആവശ്യത്തിന്
ആഹ്
ഇത് നോർത്ത് ഈസ്റ്റ് ഏരിയ ഇവിടെ ഭയങ്കര തിരക്ക് കേരളത്തിന്നോ കേരളത്തിന്ന് കണക്ഷൻ ട്രെയിന് ഉണ്ടാവും ഡയറക്ട് ട്രെയിനും ഉണ്ടാവും
എല്ലാ നിങ്ങള് പോയ ട്രെയിൻ എങ്ങനെ നല്ല തിരക്കുണ്ടായിനോ
ആഹ് ഞങ്ങള് കണക്ഷനായിട്ട് വന്നേ
ആഹ് ആഹ് ആഹ്
കോഴിക്കോ ചെന്നൈക്ക് ടിക്കെറ്റ് എടുത്തു അത് സ്ലീപ്പർ ആയിരുന്നു കൊറഞ്ഞാണ്ട് പോന്നു പക്ഷെ ചെന്നൈന്ന് ഡയറക്ട് കിട്ടില്ല അപ്പൊ ആന്ധ്രയ്ക്ക് പിടിച്ച് ആന്ധ്രാപ്രദേശില് വിജയവട
ഉം ഉം ഉം ഉം ഓഹ് നല്ല ചെലവുണ്ടാവല്ലോ ചെലവ്
ചെലവ് അല്ല തിരക്ക് ഭയങ്കര തിരക്ക് ഞങ്ങൾ
ചെലവര് സ്ലീപ്പറിൽ
സ്ലീപ്പറിൽ തിരക്കേക്കാരല്ലോ ആഹ് പിന്നെ ഇവിടെ കേരള ത്ത്ന്നുള്ളൊരു ട്രെയിൻ വിവേക് എന്നുള്ളൊരു ട്രെയിൻ ഉണ്ടല്ലോ അതന്നെ പറഞ്ഞേക്ക അയില് എ സി പോയവര് വരെ എ സി ടിക്കറ്റ് എടുത്താലും ജനറലിന്റെ അത്രയും തെരക്ക അതിലേറേ തെരക്ക് ആക്കണെന്ന് പറഞ്ഞേക്കാം
ആഹ് എ സി ഉണ്ടാവില്ല സ്ലീപ്പർ കണക്കാ സ്ലീപ്പറും ജനറലും ഒക്കെ കണക്കേക്കാരം എ സി പിന്നെ അയില് എപ്പളും അയിന്റെ ഉള്ളി ആൾക്കാരുണ്ടാവല്ലോ അയിന്റെ സാ ഏസിന്റ ടി ടി എപ്പളും ഉണ്ടാവല്ലോ
ആഹ് പണ്ട് പോയൊരാള് പറഞ്ഞതാണ് എ സി ടിക്കറ്റ് രണ്ടായിരത്തി എഴുന്നൂറിനോ രണ്ടായിരത്തി അഞ്ഞൂറിനോ എടുത്തിട്ട് ഫുള്ള് അവിടെത്തിയപ്പഴ്‌ ഈ കൊൽക്കത്ത ഭാഗത്ത് എത്തിയപ്പ ഫുള്ള് തെരക്ക് അവിടെ എ സി ഇതൊന്നില്ല ഫൈൻ അടച്ച് ആൾക്കാര് കേറും
അയില്ണ്ട് അയ് ടി ടി മാരെ ഫൈന് ഓൽക്ക് കോൽക്ക് കൈ മടക്കാണല്ലോ കിട്ടിയാലും ടി ടി മാർക്ക് ഓ
ആഹ് അപ്പൊ ഫൈന് ഓർക്കൊരു വിഷയല്ല ആൾക്കാർക്ക് ഓര് ഫൈൻ അടച്ച് കേറും
ആഹ് ഇതാ ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഞങ്ങള് സിക്കിമോ സിക്കിം അടിപൊളിയല്ലേ സിക്കിം ഫസ്റ്റ് ആടെ പോയപ്പൊ ഗാങ്ടോക്ക് ഉ ഗ്യാങ്ടോക്ക് കണ്ട്ക്കണോ ഗ്യാങ്ടോക്ക് എന്നാല് ഇപ്പോ ഉയരെ കേറി പോവാണല്ലോ അപ്പോ ഗ്യാങ്‌ടോക്ക് എന്ന സിറ്റ് വന്നാല് ഇങ്ങനെ അട്ടിക്കട്ടിക്കാ അമ്മളിപ്പോ പെരേത്ത കോണിമ്മേ ഓരോ തട്ടിലും ഒരു അഞ്ചാറ് പേരെണ്ടാക്കിയാ എങ്ങനെയുണ്ടാവും
ആഹ് ഫ്ളാറ്റ് മോഡല് അത്
ആഹ് എല്ലാ എല്ലാ ബിൽഡിങ്ങും മേലക്ക് കൊണ്ടോവും അണ്ടർ ഗ്രൗണ്ടിൽ കൊണ്ടോവും അണ്ടർ ഗ്രൗണ്ട് പറഞ്ഞാല് ഇപ്പോ
ഉം ഉം
ഇങ്ങനെ എറക്കായത് കൊണ്ട് എറക്കോം കേറ്റായതൊണ്ട് നല്ല രസാ ഇങ്ങനെ
ഞാന് ആഹ് കൊട്ടയിലൊക്കെ പോയോ
ആഹ് അയില് പോയി അയില് രൂപ എടുത്താ മൊതലാ
ആഹ് എന്താ പാട്
നല്ല വ്യൂവാ ഒരു ഒരു ഭാഗത്ത് മലേം മറ്റേ ഭാഗത്ത് അടി അ അ അടിയിൽ ഫുള്ള് കാണാം ഇരുന്നൂറ്റി അയ്മ്പത് റേറ്റ് മിനിറ്റ് ഒന്നുംല്ല ഉം തോന്നീട്ടാ
ആഹ് അവിടെത്തണ വരെല്ലേ
ശേഷം പിന്നെ അടുത്ത സ്റ്റേഷനിക്ക് വരെ പോയിട്ട് റിട്ടണോണ്ടാവും വൺ വേ ഉണ്ട് ടു വേ ഉണ്ട്
ഉം എന്നാലും കൊഴപ്പല്ലല്ലേ ഇരുന്നൂറ്റി അയ്മ്പതിന് ലാഭല്ലേ
ആഹ് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാ നമ്മളീ ഈ ഗ്യാങ്‌ടോങ് സിറ്റി മൊത്തത്തിലണ്ട് നല്ലോരു സ്‌കൈ വ്യൂ കിട്ടും
ഉം
പഷ
വേറെപ്പ എന്താ ഉണ്ടായത് വേറെ ഇങ്ങള് എന്തെങ്കിലും അഡ്വഞ്ചർ ആയിട്ട് എന്തെങ്കിലും
ആഹ് അഡ്വെഞ്ചർ ആഹ് നാട്ടിലൽ ഒരു ദിവസം നിന്ന് കാണ്ട് ബൈക്ക് എടുത്ത കാണ്ട് ആഹ് ബൈക്ക് റെൻ്റ് എടുത്ത കാണ്ട് നാത്തിലേക്ക് പോയി നാത്തില ബസ് ഓർഡറാണ നമ്മ അടത്തിയാൽ നമ്മളെ
പാസ്പേ ആ അങ്ങനെ പാസ്പോർട്ടൊക്കെ എങ്ങനൊ പാസ് ഉണ്ടല്ലോ
പാസ്പോർട്ടന്നും വേണ്ട അവ്ട്ക്കത് നമുക്ക് ഒരു ദിവസം മുമ്പ് തന്നെ ആ കൊടുക്കണം റെൻ്റ് ഒരു അമ്പത് ഒരു ആഹ പാസ് എടുക്കണം പാസും പിന്നെ ബൈക്കിന്റെ പൈസയും പാട സംതിങ് വരും അപ്പോ രണ്ടാൾ പോവാുകവാണെങ്കിൽ ഒരാൾക്ക് ബൈക്കിന്റെ ആഹ് ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പെട്രോളൊക്കെ പാടെ ഒരു ആയിരത്തി നാന്നൂറ്
പെട്രോള് ആ ആ് ആ ആ പൈസ ചല
പെട്രോളി ഒരു മുന്നൂറോ നാന്നൂറുപൊക്കെ അടിച്ചാൽ മതിയാവു ഏ
ഏ മൊത്തത്തില്ൽ ചെലവുണ്ടല്ലോ
ആഹ ചെലവുണ്ട് ഇത് ഇത് നൈസടാ ആ റോഡ് നന്നാല് ഏന്നാ വരും നല്ല വ്യൂവാ രണ്ട് ഭാഗത്തും മലയും തടാകങ്ങളും ഔ ഒരു സ്വപ്ന തുല്യായിട്ടുള്ള കാഴ്ചായി ഇടക്കെടക്ക് ഓരോ പട്ടാളത്തിന്റെ ഇങ്ങനെ തമ്പടിച്ചണ സ്ഥലം ഉണ്ടാവും ചിലോടത്ത് ചെലപ്പോ ചില ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കിട്ടാവുടന്ന്
സിക്കീമ്ന്നോ?
സിക്കിം ബോടറല്ലേ അപ്പോ ബോടറിന്റെ അടുത്ത് അവിടേം ഇവിടേം ആയിട്ട് ആ ആർമിക്കാര് ക്യാമ്പ് ഉണ്ടാക്ക്ണ്ടാവും അവിടുന്ന് നല്ല ഫുഡ്ണ്ട് ഫ്രീ ആയിട്ട് ചിലപ്പോ ആഹ ഓടങ്ങട്ട് ചെന്നാ കിട്ടും ഞങ്ങക്ക് കിട്ടീല്ല വേ റെ ഞങ്ങളെ മുമ്പ് പോയ ടീമിന് കിട്ടിന്നു പിന്നെ പായസം വേരേണ്ടേന്നു.
ഉ ഉ പായസോ?
ചോ ആ പായസം ഇണ്ടായിരുന്ന്
ആ ആ ആ മലയാളി ഫുഡാ?
മലയാളികളല്ല അറിയില ഒ ാൽക്ക് പായസം കിട്ടുന്നൊക്കെ പറഞ്ഞിനു
ആ മലയാളി ഫുഡാ
അലോ ഞങ്ങ കഴിച്ചില്ലല്ലോ ഓല് കിട്ടിന്നാ പറഞ്ഞത് മലയാളി ഫുഡൊന്നാവൂല. ഇബടത്തെ നാട്ടത്തെ ഫുഡെന്നെയ്ക്കാരം ഇബടത്തെ ഓരോ പച്ചരിച്ചോറും ഉർളക്കിയങ്ങും
ആ ഹ്
അത് പോട്ടെ
ഇന്ന ആയിക്കോട്ടെ ഇന്നാ
പിന്നെ യാത്ര ഫുള്ളാക്കട്ടെ
മയേണല്ലോ നമ്മളെ വിഷയം ഹേ മഴ് ഏക മറ്റേ ആലിപ്പഴം പെയ്തടോ ആലിപ്പഴം പെയ്ത് ആലിപ്പഴം പെയ്തിട്ട് ആഹ് ഗ്ലൗസിന്റി ഗ്ലൗസിന്റെ ഉള്ള്ക്ക് വരെ ആൽ തിന്നാൻ പറ്റോയ്ച്ചാല് നോക്കീല്ല റോട്ടി ബൈക്ക് ഓടിച്ചല്ലേ
ആഹ് അങ്ങനെ ആഹ്
ബൈക്കോടിച്ച്മ്പോ ഗ്ലൗസിന്റുള്ളിലൊക്കെ തൺത്തിട്ട് കയ്യ് വെറച്ചിട്ടെ ഔ ആടെ എത്തിപ്പെട്ട് എഹ് മഞ്ഞൊക്കെ കാണാൻ പറ്റി ആദ്യായിട്ട് ഏഹ്ഏതായാലും പോയന്ന് നല്ല വെർത്തായിട്ടുള്ള
ആഹ് ഇൻഷാ അള്ളാ
നെസ്റ്റ് എങ്ങട്ടാ
ആഹ് ആഹ് ആഹ് ശരിന്നാ താങ്ക് യു ടാങ്ക്യു ന്നാഅയ്ക്കോട്ടെ ന്നാ വെച്ചാൾടാ